ഹലോ
ലോ കേക്ക്ണ്ടോ
ഓഹ് കേൾക്ക്ണ്ട്
ആഹ്
ആഹ് എന്ത ഒക്കെ സുഖം
നല്ലതന്നെ
ആഹ് ചായകുടി ഒക്കെ കഴിഞ്ഞോ?
ഓഹ് ഇങ്ങൾതഴ്ഞ്ഞോ?
ഓ ഞങ്ങൾതെ കഴിഞ്ഞു ചോറൊക്കെ ഊറ്റിയിങ്ങനെ കുത്തിരിക്ക ഇങ്ങക്ക് ചോറൊക്കായോ? തിരുമ്പി കുളിയൊക്കെ കഴ്ഞ്ഞോ?
ഒക്കെണ്ട് ചെയ്യാണ്ട് പരിപാടിയൊക്കെണ്ട്ഞ്
ആഹാ മക്കളെ സ്കൂള് പോയേക്കും
അനിയത്തിമാര മക്കളൊന്നുല്ല്യ കല്യാണൊന്നും കഴിഞ്ഞിട്ടില്ല നിക്കാഹ് കഴിഞ്ഞിട്ടൊള്ളൂ
ഏഹ് അഹ്ശെരി അനിയത്തിയള് പഠിക്ക്ണോലാ?
ആഹ്
ഏഹ് അഹ്ശെരി
ചെറിയേറ്റ്ങ്ങെളാ
ഏഹ് അഹ്ശെരി ഇമ്മിപ്പിയെക്കെണ്ടേക്കും ഇൻക്ക് നാലാള് ഉം രണ്ടാളെ കല്യാണം കഴിഞ്ഞതാണ്
ഏഹേ
ഉം രണ്ടാള് ഇണ്ട് പഠിക്ക്ണോലാണ്
അയ്ശെരി
ഉം എന്താങ്ങട് കുളിയൊന്നും കഴിഞ്ണ്ടാവൂല?
ആര്തിന്റെല്ലേ മ് മ് ഒന്നും കഴിഞ്ഞില്ല
അഹ്ശെരി എന്തേം പഠിക്ക്ണ്ടാ? എഹ് എന്താ ഡിഗ്രിയോ? എഹ്